ഹലോ
ഹലോ എന്താടാ എന്താ എടുക്കവാ
ആഹ് എവിടെ ഞാൻ ഇരിക്കുവായിരുന്നു മറ്റേ ഫ മറ്റേ ഫ്ലിപ്കാർട്ട് ആമസോൺ ന്നൊക്കെ സാധനങ്ങൾങ്ങ
ആ ഞാൻ കൂടുതലും വാങ്ങുന്നത് മീശോ ആയിരിക്കും
ആഹ മീഷോയിൽ എങ്ങനെ വിലക്കുറവുണ്ടോ എല്ലാത്തിനും
മീശോൽ വിലക്കുറവുണ്ടല്ലോ അന്നാ ആദ്യം മീശോ ലോക്കല് പോലെല്ലും തോന്നിയിട്ടുണ്ട് പക്ഷെ ഇപ്പം നല്ല എഫോർഡ് ആയിട്ടും നല്ല നല്ല ഐറ്റംസ് എല്ലാം മീഷോൽ കാണുന്നുണ്ട്
ആഹ് അതെയോ എന്തൊക്കെയാ അഡ്രസ്സ് എല്ല അതിനകത്ത്ന്ന എടുക്കുന്നേ
ഏയ് മീശോന്ന് അങ്ങനെ ഡ്രസ്സ് എടുക്കൂല പിന്നെ ഇങ്ങനെ നമ്മള് കണ്ട അല്ലറ ചില്ലറ കാര്യങ്ങ എന്തൊ
മറ്റേ കിച്ചണ് കിച്ചണില ഉപയോഗിക്കുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അങ്ങനെയൊക്കെ
ആഹ ഞാനിപ്പോ രണ്ട് പുതിയ മിനി ഫാന് വാങ്ങിച്ചിട്ടുണ്ടായിന് ചൂട് സമയത്ത്
മിനി ഫാൻ എങ്ങനെ അത് നല്ലതാണോ
ആ അത് നന്നായിട്ട് ഇണ്ടടാ റീ ചാർജ് ചെയ്താ മതി
ആണല്ലേ എനിക്ക് ഒരെണ്ണം വാങ്ങണമന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ വിചാരിച്ച അത് കൊള്ളത്തില്ലായിരിക്കുമോ എന്ന് വിചാരിച്ചു
ഇല്ല ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് നന്നായിട്ട് ചാർജ് ചെയ്ത കഴിഞ്ഞാല് നല്ല ലോങ്ങ് ലാസ്റ്റ് ആയിട്ട് പോവും വേറെ കുഴപ്പ ആ അങ്ങനെ ഏ രണ്ട് ഫാന് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെന്റെ രണ്ട് ഫേനും വാങ്ങിച്ച്ട്ട്ണ്ട് പിന്നെ എ ന്റെ കുട്ട്യേക്ക് വാണ്ടുന്ന എന്തെങ്കിലുംല്ലാം ഇണ്ടെങ്കില അതെല്ലാം വാങ്ങിക്കല്ണ്ട് മീഷ ഷോന്ന വാങ്ങിക്കൽ പിന്നെ ആമസോണും ഫ്ലിപ്കാർട്ടുന്നും എല്ല വാങ്ങി അല്ലണ്ട്
കണ്ണൂര് മാളൊക്കെ ഉണ്ടോ
കണ്ണൂർണ്ടല്ലോ ക്യാപിറ്റൽ മാൾ ഇണ്ട് സെക്കുറ മാൾ ഇണ്ട്
എങ്ങനെ ഈ മറ്റേ കണ്ണൂരൊക്കെ ഇങ്ങനെ സ്ഥലം മറ്റസിറ്റി പോലാണോ തിരുവനപുരം ഒക്കെ പോലെ എറണാകുളൊക്കെ പോലെ
തിരുവനന്തപുരം ഞങ്ങ ഏഹ്തിരുവനന്തപുരം ഇത് ഗ്രാമം പോലെയൊന്നല്ല സിറ്റി പോലെ
ആഹ് മറ്റേ എറണാകുളത്തിന്റെ അത്രയും വര്ത്തില്ലല്ലേ
ഇല്ല എറണാകുളത്തിന്റ അത്ര വരത്തില്ല
ആഹ്ആഹ്ആഹ് ആഹ് അതല്ല അചിരൂടെ ഒരു ഓ പാലക്കാടിന്റെ അത്രയൊന്നും ഇല്ലല്ലേ
പാലക്കാട് ഞാൻ കണ്ടിട്ടില്ലാ പാലക്കാട് ഞാൻ കണ്ടിട്ടില്ല പിന്നെ വേറെന്താ
വേറെന്തൊണ്ട്
വേറെ മാളിലെല്ലാം പോക്ക്ണ്ട സൺഡേസിലെല്ലാം
ഇല്ലില്ലില്ല ഞാൻ അങ്ങനെ മാളിലൊന്നും പോത്തില്ല മറ്റേ കൊല്ലത്ത് ഞങ്ങളടെ ജില്ലൽ ഒരു മാളുണ്ട് കൊറേ മാളുണ്ട്
ഉം ഉം ഉംഉം അപ്പൊ അപ്പൊ വീക്കെൻഡില് എപ്പ പൊറ്ത്ത് പോക്ക് സൺഡേയ്സിലെല്ലാം പൊറ്ത്ത് വോക
സിനിമയൊക്കെ കാണാൻ പോവും തിയേറ്ററില്
അതെല്ലേ ആ നമ്മള് പിന്നെ സിനിമയൊന്നും കാണാൻ പോവ് ല
ഉം ഇന്നെ സിനിമ കാണൻ പോം നീ ച്ചിലൊക്കെ പോവും ഫ്രണ്ട്സിന്റെ കൂടെ വർക്കല ബീച്ചില്
ആഹ് അതെല്ലേ ആഹ് കൊല്ലത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവോ
അല്ല ഇവിടുന്ന് കൊട്ടാരക്കരേൽന്ന പോവും തിരുവന ന്തപുരത്തേക്ക് ട്രെയിനുണ്
ആഹ് അത് ശരി
ഞങ്ങള് കൊല്ലം ജില്ലയുടെ ഇങ്ങേ ആ കൊല്ലം ജില്ല ഒരു സ്ഥലവ കൊട്ടാരക്കര
ആഹ് അപ്പൊ അങ്ങനെ പോവായിരി ല്ലേ അത് ശെരി ആഹ് ഉം പിന്നെ
ട്രെയിനുണ്ട് പതിനഞ്ച് രൂപ എടുത്താ മതി ഇവിടെ നിന്ന് നമുക്ക് തിരുവനന്തപരംറങ്ങാം ആഹ് നമുക്ക് അവിടെ ഫുഡൊക്കെ കഴിച്ചു പോണം ഇവിടെ സംസം റെസ്റ്റോറന്റ് ഉണ്ടോ സംസം ഉണ്ടല്ലേ ഇവിടെ ഇവിടെ എല്ലായിടത് സംസമ് അതുകൊണ്ട് ചോദിച്ചത വടെ ഉണ്ടോ എന്ന്
ഇല്ല്യഇല്ല ഇവടെ സംസംന്നെ കേട്ടിട്ടില്ലേ ഞാന്
താലശ്ശേരി എവിടാ കണ്ണൂരാണോ
തലശ്ശേരി കണ്ണൂർന്ന് കൊറ്ച്ചങ്ങോട്ട് കണ്ണൂർ ടൗണ്ന്ന് കൊറച്ചങ്ങോട്ട് അല്ലയി കൊയ്‌ ക്കോടല്ല കണ്ണൂരിൽ തന്നെ
ആഹ് തലശ്ശേരി ബിരിയാണി തലശ്ശേരി ബിരിയാണിന്ന് കേ
കേട്ടിട്ട്ണ്ട് ഹ് ഹ് ഹ് ഒരു ദിവസം ഇങ്ങോട്ട് വാ ത്തൽശേരി ബിരിയാണിെല്ലാം കഴിക്കാലോ
പിന്നെ എന്തുവാ അവടെ വേറെ എന്തൊക്കെ ടൂറിസ്റ്റുകളാ ഉള്ളെ ടൂറിസ്റ്റ് സ്ഫോട്ട്
വേറെ ഇവിടാ ഏതതൊക്കുണ്ട്ണ്ട് അതൊരു സ് ശ്രീകണ്ഠാപുരം എന്ന് പറയുന്ന സ്ഥല ഏഴലക്കുണ്ട് പിന്നെ പയ്യാമ്പല്
വട്ടവട, എവിടാന്ന നല്ലത്. വയനാട്ടില്ലാ വട്ടവട...
വടാ. അത് കേട്ടിട്ടുണ്ട്. ട്ടാ. ഒരു.. ഇതിനൊരു ബ്ലോഗ് കണ്ടിട്ടുണ്ടായിനെ. കംപ്ലീറ്റ് ഡീറ്റെയി വ..... വട്ടവടേൽ. പോവണ്ട ഒരു ദിവസത്തെ സ്റ്റേ. മൊത്തം....
ആഹ, ഞാൻ മറ്റേ. ഞാൻ കൊറെ.... ടൂറ് പോയിട്ടുണ്ട്. മറ്റേ, കർണാടകയിലെ മ്മ്. മാൽപ്പീ എന്ന് പറഞ്ഞരു ബീച്ചുണ്ട് അവിടെ പോയിട്ടുണ്ട്... ഗോവയിൽ. പോയിട്ടുണ്ട്. ടൂറ്... ഉ, ഗോവൽ ടൂറോയി. ഇല്ലല്ല ഇല്ല അവിടെ പോയി..... ട്ടില്ല. ഞാൻ ചിക്കവാങ് ബംഗളൂരു, വേലൂര്, മറ്റേ വണ്ടർല വണ്ടർലലൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് എപ്പോഴെലും. പോയിട്ടുണ്ടോ...
ഇല്ല. വണ്ടറലൊന്നും പോയിട്ടില്ല. വിസ്മയിലേ പോയിട്ടുള്ളു... ഉ വിസ്മയിലെ ഹസ്ബൻറ് ള്ള സമയത്ത് പോയതാ...
ഉം, ഉം, പിന്നെന്താ...?
പോവാത്ത്. ടൂറിസ്റ്റ് ആയിട്ട് ഇപ്പൊ. കൊറേ. പോവാത്തെ. ഇപ്പൊ..... കല്യാണത്തിന് ഇപ്പ അടുത്ത് ഞാൻ പറഞ്ഞിലെ. കല്യാണണ്ടായി. പോയിനന്ന്.... കല്യാ ണ്ടായി. പോയിൻ ടൂറില്ലാം ഇനിപ്പം ഹസ്ബൻഡ് വരണം.... പുള്ളി വന്നാ വേ, ടൂറല്ലേ. ള്ളൂ...
ഞാൻ ഡിഗ്രിക്ക് പഠിച്ച ആ. പഠികന്നേ രം മറ്റേ മാൽപ്പി. ബീച്ച്. സെന്റ് മേരീസ് സാഐലൻറ്. അവിടെല്ലാം പോയി... നല്ലാരാരുന്നു. ബിച്ചി കുറേ നേരം കളിക്കാൻ. പറ്റി. മറ്റേ നിങ്ങളടെ. പ. പയ്യ... അ അമ്പലം മുഴുപ്പിലങ്ങാടി ബീച്ചിലൊക്കെ ഒത്തിരി ആഴത്തി ആൾക്കാര് കളിക്കുഒ. ഇറങ്ങി കുളിക്കുഒ....
ആഹ്, കളിക്കും. കളിക്കും. നന്നായിട്ട്. കളിക്കും....
ആണല്ലീ. എനിക്കി ഭയങ്കര ഇഷ്ടവാ വെള്ളം കണ്ട. പ്രാന്താ....
അത അത് ശരി ആ നമ്മളോവിടുന്ന് കളിക്കും എരും കളും കും. ഞാനല്ലാം അങ്ങനെ തന്നെയാന്ന് ഉം, കളിക്ക..... ആ ഡ്രസ്സല്ലാം പിന്നെ പയ്യാ. വലതന്ന ഒന്നും അങ്ങനെ കളിക്കലില്ല പിന്നാം.... ആ. ഹ്. ഇതിനിടക്കൊരു.... കുറച്ച് അങ്ങോട്ട് ഒരു ഇരിക്കൂറ് ന്ന് പറയുന്ന സ്ഥലത്ത് ഇതേപോലെ ഒരു.... സ്പോട്ട് ഉണ്ടായിനെ അങ്ങനെ അവിടെ പോയിട്ട്. ഹ്. നന്നായിട്ട് കളിച്ചിട്ടുണ്ടായി....
ആ. ഞാൻ ഫയങ്കര കളിയായിരുന്നു സം. ടീച്ചർന്മാർ എടന്ന് വഴക്കറഞ്ഞു...
ആ. ഹ. ഹ. ഹ. ഹ. ഹേ
കൊറഞ്ഞല്ല. ഏല്ലാവർക്കൊരു. ടെൻഷൻ....
ആഹ. അത. അതെ. അതെ. ആ, അത്. ശെരി.....
ഗോവലെ ബീച്ച് ഗോവൽ ബീച്ച് മാത്രേ ഉള്ളൂ. അങ്ങനെ അവിടുന്ന് പോയപ്പം.... ടീച്ചർമാരാരുന്നു എന്നെകാട്ടി കളിക്കുന്നേ...
കളിക്ക അത് ശരി വെള്ളം കണ്ടാ അങ്ങനെ കുട്ടികള് അങ്ങനെദേൽ നമ്മളെ പ്രായത്തെ മറന്നി ട്ട് നമ്മളിയൊല്ലാം കളിക്കാം
ഉം, ടീച്ചർമാര് ഞങ്ങടെ പ്രിൻസിപ്പൾ അങ്ങ് എറങ്ങി അവരെ പിന്നെ കേ യറ്റാനായിരുന്നു പാട്
ആ ഹയ്യോ
ഞങ്ങള് നോക്കുമ്പ കാണാം പ്രിൻസിപ്പൾ തോണ്ട് കടലിന്റെ നടു നിക്കുന്നു
പിന്നെ വെള്ള ചെല ആൾക്കാര് മനസ്സെപ്പോഴും കുഞ്ഞിയിട്ടാ ഉണ്ടവാ
ആ അവര അത് വേഷ എല്ലാം കുഞ്ഞുങ്ങടെ ആരുന്നു അതുകൊണ്ട് നമക്ക് ലൈസൻസ് ആയിരുന്നു
ആ അത് ശരി പേടിക്കണ്ടാലോല്ലെ
ഉം അവരെന്നങ്ങ് വൈബ് കളിക്കുയിരുന്നു
ആ ആ അയ്യോ
അവർക്ക് എന്ത് ചെയ്യണന്ന് അറിഞ്ഞൂടാ. അവരെരു ആ മറ്റേ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സക്കെ ഇട്ട് വെള്ളത്തിലങ്ങ് എറങ്ങി എന്നിട്ട് ക കളി തൊടങ്ങി പ്രിൻസി ഇപ്പളാ ജീവിക്കുന്നെ ആർക്കു ഒന്നും പറയാൻ പറ്റത്തി
പറ്റൂലാലോ? ആഹ് ആഹ് ആഹ്
നല്ല രസായിരുന്നു.
ആഹ് ലേഡിയല്ലേ?
ആന്ന്. പെൻഷൻ ആവാറായതാ. എന്നിട്ട് അവര് പതിനെട്ട് വയസ്സ് ടൊക്കെ നടക്കുന്നേ
ഉം ചെലയാള മനസ്സങ്ങനെയാടാ
ഉം ഉം. അങ്ങനെ ഞങ്ങള് മറ്റേ കാസർഗോഡ് ബേക്കൽ കോട്ടൽ പോയി അതും നല്ലയായിരുന്നു
അതെ ആ അത് ശരി. കാസർഗോഡ് അവിടെ ഞാൻ ഇതുവരെ പോയിട്ടില്ല.
ആ അമ്മളെ ലാസ്റ്റ് ഡേ അവിടെ ആരുന്നു. അടിപൊളി ആയിരു
ഉം ഉം ഉം അത് ഞാന് ഇതുവരെ പോയിട്ടില്ല പോവണം
മറ്റേ ഓ സൈനബ അഴകുള്ള സൈനബ എന്നുള്ള പാട്ട് അതുപോലെന്നെ പിന്നെ അതിന്റെ ബാക്കിൽ ഒരു ബീച്ച ഉണ്ട് മറ്റേ കാസർഗോഡ് ബീച്ച്
അടിപൊളി ആ. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. പോവണം.
അത് പക്ഷെ നല്ല രസാട്ടോ. കൊറെ ഫുഡ്ഡു ആയിട്ട് പോണം. മീൻസ് കൊറ ലേസും കൊറേ. ആ ബാഗും കൊണ്ട് പോകാം നമുക്ക്. പക്ഷെ വേസ്റ്റ് ഒന്നും അവിടെ കളയരുതെന്നേ ഉള്ളൂ.
ആ അത് ശരി. ഇപ്പൊ കൊറേ സ്ഥലങ്ങളില് ഭക്ഷണൊന്നും കൊണ്ടു പോവാൻ പറ്റ്ന്നില്ലാലോ? ഉം. ഞല്ല ഇവിടെ ആക്ക്ന്നില്ലാല്ലോ അവര്?
ഉം
പിന്ന
മറ്റേ ഐസ്ക്രീമൊക്കെ കൊണ്ടട്ട് പോയാൽ നല്ലതാ അതിനാത്ത്.
ഏത്?
നമ്മള് ഐസ്ക്രീമൊക്കെ ആയിട്ടകത്ത് പോയാലേ നല്ലതാണ്.
നല്ലത അതെ അതെ അതെ ആ പിന്നെ ചില ആൾക്കാര് ഇപ്പം നമ്മളെല്ലാം തന്നെ ഇപ്പ നമുക്കല്ല ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്നു വെച്ചാൽ ഫുഡ് എല്ലാം ഉണ്ടാക്കീറ്റ് ഇങ്ങനെ ബീച്ച് സൈഡെല്ലം പോയി തിന്നല്. നല്ലൊരു ആ വീ വീട്ട്ന്ന് ഫുഡ്ഡ് നല്ലൊരു സംഗതിയല്ലേ ആ നമ്മള അങ്ങനെ ചെയ്യാറുണ്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അടുത്തരു പാർക്കില് പോയിട്ട് ഫാമിലി മൊത്തം എല്ലാരും കൂടി ഇര്ന്ന് വീട്ട്ന്നോരോ ഫുഡ്ഡ്ണ്ടാക്കി അവിടെ പോയിര്ന്ന് കഴിച്ച്.
ഉം എന്ത്‌ ഫുഡ്ഡായിര്ന്നു മന്തിയോ? അതോ പൊറോട്ട നിങ്ങൾ പൊറോട്ട വീട്ടിൽ ഉണ്ടാക്കുവോ
പൊറോട്ട അത്യാവശ്യം വീട്ടിൽലുണ്ടാക്കലുണ്ട് എപ്പോഴും ഉണ്ടാക്കലില്ല വല്ലപ്പോഴും ഉം ഹ
ഉം പിന്നെന്തുവാ? ഐസ്ക്രീമൊക്കെ ഇണ്ടാക്കാൻ അറിയാവോ?
ഐസ്ക്രീമൊന്നു ഇണ്ടാക്കാനറീല്ല. ഒരിക്ക ഐസ്ക്രീം ഫ്രൈന ഉണ്ടാക്കിട്ടുണ്ടായി ബ്രെഡ്ഡിലാറ്റം തോന്നു. അങ്ങനെ എന്തോ ഒരു സംഗതിയാ. ഓർമ്മല്ല
ഉം പിന്നെന്താ? പിന്നെ ഏത് ഡ്രസ്സൊക്കെയാ സേല് ചെയ്യ്ന്നേ? ഡ്രസ്സൊക്
ഞാൻ കൂടുതലും, നമ്മള് പിന്നെ അബായാണല്ലോ കൂടുതലും യൂസ്
അബായിന്ന് വെച്ചാ എന്തുവാ? മറ്റേ പർദ്ദ പോലത്തെ ഡ്രസ്സ്?
പർദ തന്നെ
ആ ആ മറ്റേ ഫലാസോ പാന്റ് ക്കെ ഉണ്ടോ
ആഹ് പലാസ പാന്റിടും. ജീൻസ് ഇടൂലെ
ഞാൻ ജീൻസ് ഒണ്ട് ഇടും ആ അത് ഞാൻ അത്രയ്ക്ക് ഇങ്ങോട്ട് ഇതായിട്ട് ഇടത്തില്ല സ്ലീലസ് ഇടത്തില്ല
ആഹ് ആ് ക്രോപ്ടോപ്പ്ല്ലാം ഇടുന്നുണ്ടാവും അല്ലെ
ആ ക്രോപ്പടോപ്പ് ഇടും
അതെ അതെ ശരി ആ ഞാൻ ക്രോപ് ടോപ്പ് ജീൻസ് അങ്ങനത്തെ ഒന്നും ഇടുല ക്
ആ കഫ്താ നല്ലതാ ഉം
ക്താ ടോപ്പല്ലാം ഇടും എല്ലാണ്ട് അങ്ങനെന്നും ഇടാറില്ല
ഉം
പിന്ന വേറെ അങ്ങനെ സാരിയല്ലാം ഉടുക്കലണ്ടാ
ആതൊന്നുല്ല അതൊന്നുല്ല ആ
സാരി ഒന്നും ഉടുക്കൂല അല്ലേ
ഇല്ലില്ല
വേറെ അന്താ ഇഷ്ടല്ലേ
അതല്ല എനിക്ക് ഒന്നാമതേ അറിയത്തില്ല പിന്നെ അത്രയും പൈസ കൊടുത്ത് നമ്മൾ മേടിച്ചിട്ട് വെറുതെ കള
അമ്മന്റെ സാരി ഉണ്ടാവൂലേ
ആ ഉണ്ട് എങ്കിലും അതിന് ചേരുന്ന ബ്ലൗസ്ക്കെ പിന്ന അതൊക്കെ വേസ്റ്റ് ആയി പോത്തില്ലേ എങ്കി ആ പിന്നെ വിളിക്കാമേ
ആ ശരി ശരി
ഹം
നീ എഴുതിയ ഈപോകുന്നതട ആദ്യമേ